ആഹ് എ എന്താ സോണി? യാത്ര എവിടെയേലും ഒക്കെ പോയി ടൂറൊക്കെ പോവാറുണ്ടോ? ഇപ്പ അടുത്തെ എവിടെലും പോയിരുന്നോ?
ആ കഴിഞ്ഞ ഇടക്കാണെങ്കി ഇവിടെ ഇടുക്കി വരെയൊന്ന് പോയായിരുന്നു.
ആഅവിടെ എന്താണ് കാണാനുള്ളത് ഇടുക്കിയിലൊക്കെ?
ആഹ് അത് മ അവിടെ അവിടെ ഇതുണ്ടായിരുന്നു വാഗമൺ.
ഇടുക്കി സത്യം പറഞ്ഞാൽ ഇടുക്കി വാഗമൺ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായി എനിക്ക് കൂടുതല് അവിടത്തെ ഞാൻ പോയിട്ടും ഇല്ല പിന്നെ എനിക്കറിയൂല്ല. അവിടെക്കെ എന്താ കൂടുതൽ കാണാനുള്ളത് കാഴ്ച
ആഹ് ഞങ്ങള് രാവിലെ ഇവിടുന്ന് പോയിട്ടോ ഞാനും ആഹ് ആ- ബന്റും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫാമിലിഒക്കെ ആയിട്ട് കാറിലാ പോയേ. ഞാനും ആദ്യമായിട്ടാ അങ്ങോട്ടൊക്കെ പോന്നത്. നമ്മളില്ല ഇതിലൊക്കെ കണ്ടൊള്ളൊക്കെ പരിചയോള്ളു. ആഹ് കാണാൻ നല്ല ഭംഗിയാ മൊത്തം അവിടെ കൊറെ പൈന്മരം ഉള്ള ഒരു സ്ഥലോണ്ടായിരുന്നു. മൊത്തം മരങ്ങള്സിനിമയൊക്കെ പണ്ട് ഷൂട്ടൊക്കെ ചെയ്യുന്ന കുറെേ മരങ്ങള് നറഞ്ഞ ആഹ് അങ്ങനെ അവിടൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ പിന്നെ നേരെ പോയത് അ ഏഹ് പരുന്തുംമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം
ആ അതെന്താണ് അവിടെ എന്താണ് പരുന്തുകളാള്ളത്
ആഹ് ഞാനങ്ങനാന്നും പറഞ്ഞോണ്ടാ പോയത് പക്ഷെ അവിടെങ്ങും ഞാനൊരു പരുന്നിനേയും കണ്ടില്ല പിന്നെ അവിടൊരു വലിയൊരു പാറയാണ് അതിന്റെ മുഖം കണ്ടാല് ഫ്രണ്ട് കണ്ടാ പരുന്തിന്നെ പോല ഇരിക്കും പോലും
അത് ശെരി അതാണോ അങ്ങനത്തെ സ്ഥലത്തിന് ആ പേര് വന്നിരിക്ക്ന്നേ
ആ അതാന്ന് ആ പേര് വന്നേ.
ആ അത് ശരി. അവിടെ എന്താണ് കൂടുതൽ കാണാനുള്ളത് ഈ പരുന്തംമ്പാറേല് എന്താ കാണാനുള്ളത് കൂടുതല്?
അതൊരു വലിയ മല സൂയിസൈഡ് പോയിന്റക്കെ പോലുള്ളതാ താഴോട്ട് ആ താഴോട്ടോ
താണോ
ആഹ് അതുപോലത്തെ കുന്നും മലയും ഭയങ്കര താഴ്ചയൊക്കെയാ അവിടെ ചെന്നാ പിന്നെങ്ങ് മഞ്ഞ് മൂടും അവിടെ ഫു ഫുള്ളങ്ങ് മഞ്ഞാ
ആഹ് അത് ശരി അപ്പൊ രാവിലെ പോണാ അല്ലെങ്കിൽ വൈകുന്നേ രാവിലെ പോയാലാവും കൂടുതല് ഭംഗില്ലേ
രാവിലെ കൂടെ അല്ല ഭംഗി ഞങ്ങള് അവിടെ ചെന്നപ്പോളെ ഉച്ചയായെങ്കിലും അവിടെ ഭയങ്കര തണപ്പായിരുന്നു മഴയും ആഹ് ഉം ആന്നന്ന് അത് കഴിഞ്ഞു പിന്നെ
എങ്ങനേണവ്ടെ ചൂട് കാലത്തവ്ടെ
തണുപ്പുണ്ടെന്നൊക്കെയാ പറയുന്നെ
പറേണത് അത് ശെരി ആഹ് അപ്പൊ ഈ തണുപ്പായിക്കഴിഞ്ഞാല് കൂടുതല് തണുപ്പ് പോകും ചെലപ്പോല്ലേ അങ്ങത്തെ ഏരിയാവും ഹാആആഹ് ആഹ് ശെരി ആ ആ എന്നിട്ടെപ്പഴാ അപ്പ അവിടെ നിങ്ങളടുത്തുന്ന് കോറേ പോവാണ്ട അവിടുക്ക്
ആഹ് ഇവിടുന്ന് കൊറച്ചൂരൊണ്ട് മൂന്നാ മൂന്നാല് മണിക്കൂറ് രണ്ട് മൂന്ന് മണിക്കൂറ് യാത്ര
യാ യാത്ര ചെയ്യാ എണ്ട്ല്ലേ ദൂരൊണ്ട് അങ്ങനെ പോവാനെ ആഹ് ആഹ് അത് ശെരി അല്ലാ എന്നിട്ട് പിന്നെ ആഹ്
ജാലിമേട് എന്ന് പറയുന്ന അവിടെത്തന്നെ ഒരു സ്ഥലത്തും പോയി അത് ഇതുപോലെ അവ്ടെ പണ്ട് പാഞ്ചാലി ആ വഴി അങ്ങാണ്ട് പോയിട്ടുണ്ടന്ന് ആ ഏ ആഹ് നന്ദി ഇതെല്ലാം കുന്നുംപൊറങ്ങളാ കുന്നുംപുറവും ഇങ്ങനെ അവിടെ ചെല്ലുമ് മ്പ നമുക്കൊറേ മലയും മലേടക്കും പിന്നെ കൊറേ പ്രകൃതി ഫംഗികളും ഒക്കെ കാണാം അതൊക്കെയാ കൂടുതൽ മ് പിന്ന തണുത്ത കാറ്റും പിന്ന കൊറേ നടക്കാ മ് മ് മ് മ്
അപ്പെല്ല പിന്നെന്താണ് ഈ കുന്നും പുറവും അങ്ങൻത്തെ സ്ഥലങ്ങള് മാത്രോള്ളു അല്ലാതെ വേറെ ബോട്ട് ട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെല്ല്യാ
ആഹ് അത് വേറെ ഏതോ ഒരു ഫാഗത്തോട്ട് പോയാ ഒണ്ടായിരുന്നു ഞങ്ങള് പക്ഷെ അങ്ങോട്ട് പോയില്ല അന്നേരത്തെ ത്തേക്ക് ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ ആയി അതുകൊണ്ട് പിന്ന അങ്ങോട്ടൊന്നും അധിക യാത്രെയ്യാൻ പറ്റിയില്ല ഉം
അപ്പ അല്ലാതെ ഈ കുന്നും ഇതുപോലത്തെ സ്ഥലങ്ങളെ ഈ മഞ്ഞും മഞ്ഞ് വീണതും അങ്ങനത്തെ സ് സ്ഥലാ അതാണ് അവിടെ ഈ വാഗമണ്ണിന്റെ ഒക്കെ പ്രത്യേകത അതാണല്ലേ അപ്പൊ അവിടേണ് ഈ തേയില അങ്ങൻത്തെ തോട്ടങ്ങളൊക്കെണ്ട് അവിടെ
ആഹ് തേയിലത്തോട്ടം ഒണ്ട് നമ്മള് പോകുന്ന വഴിക്ക് ചുറ്റിന് രണ്ടു വശത്തും ഫുള്ള് തേയിലത്തോട്ട് ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കി അതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല പ്രത്യേക ഒരു ഭംഗി ഞാൻ ആദ്യായിട്ടാ ഇതൊക്കെ നേരി കാണുന്നത് നമ്മളെല്ലാ ഫോട്ടോയിലും ടിവിയിലുക്കെ സിനുമേല് കണ്ടെത്ത ഉള്ളതല്ലാതെ നേർ ആദ്യായിട്ടാ കാണുന്നത് അതൊക്കെ നല്ലൊരു ആ കാണാൻ നല്ല ഭംഗിയായിരുന്നു
ആഹ് യാത്ര ഞാന് അധികൊന്നും പോയിട്ടില്ല്യട്ടോ ഞാ അധികം അങ്ങനത്തെ സ്ഥലങ്ങള് ദൂര ന്നും ഞാൻ പോയിട്ടില്ല പിന്നെ ഇപ്പങ്ങനെ പറയണ കേട്ടപ്പോ അല്ലാതെ ഈ ഒരു കുന്നും മലയും പിന്നെ ഈ മഞ്ഞ് വീണതും തേയില തോട്ട് ട്ടും ഇതൊക്കെഴിഞ്ഞേള്ളൂ അവിടെല്ലേ വേറെ അതുപോൽത്തെ അത് അങ് അല്ലാത്തെ ടു പ്ലേസ് ഒന്നുല്ല അവ്
അവിടെ അല്ലാതെ അഡ്വഞ്ചറസ്പോട്ടോ അങ്ങനെ ഏതാണ്ടൊക്കെണ്ട് ആ അണക്കെട്ടുകളൊക്കെ ഉണ്ടന്ന് നമ്മൾ ആ വഴിയൊന്നും പോയില്ല അതെനിക്കും തമിഴ്നാട് അവിടെന്ന് തമിഴ്നാട് റൂട്ട് ട്ടുവഴി എങ്ങാണ്ടക്കെ പോണം അങ്ങോട്ടക്കെ പോയാല എങ്ങാണ്ടൊക്കൊള്ളത്
താണോ അവിടെ
ആ അതെ അതെ ഉം നമ്മൾ ആ റൂട്ടിലോട്ടൊന്നും പോയില്ല ആ റൂട്ടിലെങ്ങാണ്ട് പോയാലാ ഈ അവിടെ ഇതുണ്ട് എന്താ മുന്തിരി തോട്ടം മുന്തിരിയിടെ തോട്ടവൊക്കെ ഉണ്ട് ഇല്ല നമ്മൾ
ഞങ്ങള് ഇത് മാത്രം ഒന്ന് കറങ്ങി ചുറ്റി തിരി തിരിഞ് ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ് ഒക്കെ എങ്ങനന്താ ചെയ്തപ്പോ പോകുമ്പോ
ഫുഡൊക്കെ കൊണ്ടുപോയതാ ഫുഡ്ക്കെ കൊണ്ടുപോയതാ നമ്മള് ആഹ് വെളിയിൽന്നൊന്നും അങ്ങനെ കഴിച്ചില്ല വെളീന്നൊക്കെ എവിടാ എന്തുവാ എന്നൊന്നും നമുക്ക് ക്കറിയാത്തോണ്ട് രാവിലത്തെ ഫുഡും കൊണ്ടുപോയി പിന്നെ ഉച്ചക്ക് തേം കൊണ്ടോയി വെളുപ്പിലെ പന്ത്രണ്ടരൊക്കെ എങ്ങാണ്ടേ എണീറ്റ് ഉണ്ടാക്കിയതൊക്കെ ആഹ് ആഹ് ഉം ആഹ് ആഹ് ആഹ് അതങ്ങനെ കൊണ്ടോയി ആഹ് ഉച്ചക്ക് തിരിച്ച് ആഹ് ഇല്ല തിരിച്ച് വൈകിട്ടത്തെ മാത്രം ഇങ്ങു വെളിയിൽ വന്ന് കഴി പിന്നെ വന്നിട്ട് പിന്നേം ഒണ്ടാക്കണ്ടേ അതുകൊണ്ട് പിന്നെ ആഹ് വയ്കേണ്ടെ ത്തേക്ക് പിന്നെ എന്തുവാ ഡ്രന്ന് ആഹ് ലൈറ്റ് ആയിട്ട് ആഹ് ഷവർമ്മ യെങ്ങാണ്ട കഴിച്ചത്
ആഹ് അയ് ശരി ആഹ് ആഹ് അപ്പൊ എന്താണ് പുറത്തുന്നൊക്കെ പോയി വരും പുറത്തൊക്കെ പോകുമ്പോ അപ്പ അധികം എന്ത് ഫുഡ് കഴിക്കൽ ഇങ്ങനെ ടൂറോ
കൂടുതൽ എവിടെയെങ്കിലും ഞങ്ങളിവിടെ അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ട് അവിടെ അടുത്തൊക്കെ അന്നേരൊക്കെ മിക്കാവാറും രാവിലത്തേക്കുള്ള ഫുഡൊക്കെ കൊണ്ട് പോവും എവിടെങ്കിലൊക്കെ പോകുമ്പോ വർഷത്തി ഒരു ട്രിപ്പ് ഇപ്പൊ എവിടെയെങ്കിലും ഒടുത്തതൊക്കെ പോകും അടുത്തൊക്കെ പോകത്തുള്ളൂ ഒരുപാട് ദൂരമോന്നും പോവലില്ല ഉം
മുമ്പ് അങ്ങനെ രാവിലെക്ക്ക്ക്ള്ള ഫുഡൊക്കെ കൊണ്ടോവും തിരിച്ചു വരുമ്പോക്കെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കും അപ്പൊ അധികം എന്താ കഴിക്ക അധികപ്പൊ അഹ് അല്ലെ അത് ശരിയാണ് അതെ അതെ അല്ല ഇപ്പൊ വൈകുന്നേരെക്കെ കഴിക്കാണെങ്കി ഇപ്പ അധികം പിന്നെ ഷവർമ്മ അല്ലെങ്കി വേറെന്ത് ഫുഡ്
ആഹ് ആഹ് പുള്ളേർക്ക് അതൊക്കെയാ കൂടുതൽ ഇഷ്ടം അതോണ്ട് ഉം ഞ എനിക്ക് അത് കൊഴപ്പല്ല ഞാനത് കഴിക്കും പിന്നെ ആഹ് അതൊക്കെയാ മെയിൻ പിന്നെ അല്ലെങ്കിൽ പൊറോട്ടയോ പൊറോട്ടയൊക്കെ അങ്ങനെ എപ്പഴും വാങ്ങിക്കത്തില്ല ഏഹ് രാത്രി ആഹ് നമ്മുടെ വീട്ടിലും എപ്പഴും നമ്മള് ചോറ കഴിക്കുന്നഹ് രാത്രി ആഹ് അം ഉം
പിന്നെ പൊറത്ത് പോയ പ്പ ലൈറ്റ്-
ആഹ് ആഹ് ബിരിയാണിയൊക്കെ ഞാനങ്ങനെ പൊറത്ത് ത്ത് പോയെ കഴിച്ചിട്ടുള്ളൂ വീട്ടീ നമ്മളങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല പിന്നെ ആഹ് പിന്നെ ഇവ്ടൊക്കെ തൊട്ടപ്പറത്തൊക്കെ എന്നാ പ്പൊ ഒരുവട്ടം ഞാൻ നല്ലൊരു ബിരിയാണി കഴിക്കുന്നേ കഴിഞ്ഞ ഇവിടെ അപ്പൊർത്തൊരു വീട്ടില് അവര് താമസത്തിന് വന്നായിരുന്നു വാടകക്ക് അന്നേരം അവര് വന്ന വന്ന വഴിക്ക് അന്നേരം എല്ലാവർക്കും ഫുഡ് കൊടുക്കാന്നും പറഞ്ഞ് അവര് ഓർഡർ ചെയ്ത് വരുത്തി. അങ്ങനെ ആദ്യായിട്ടാ ഇത്രയും വർഷത്തിനിടയ്ക്ക് നല്ലൊരു ബിരിയാണി ഞാൻ കഴിക്കുന്നഹ് എന്താ ബിരിയാണി ന്നോ അല്ലാതെ നമ്മുടെ ഇവടൊക്കെ നാട്ടില് ഇങ്ങനെ പോയി ഫുഡ് ആഹ് ഫുഡ് നമ്മൾള് വെളിയി പോയി കഴിക്കുവായാണെങ്കിലില്ലേ നമ്മള് ഫ്രൈഡ് റൈസ് ചോറിനകത്ത് അക ത്ത് കറി വെച്ചിട്ട് അത്ങ്ങനെ ഒളിപ്പിച്ച് വെ ച്ച് ഒരുമാതിരി തട്ടിക്കൂട്ട് ബിരിയാണി പോലെയൊക്കെ ചിലയിടത്ത് കിട്ടുന്നേ അത് പക്ഷെ കഴിക്കുമ്പോ ഒരു നമുക്കൊരു സുഖം കിട്ടത്തില്ല
ആഹ് ആഹ് ആഹ് അയ് ശരി അപ്പൊ നമ്മള് അത് ആഹ് ആഹ് ഉം അതെ അതെ
ചിക്കനും ചിക്കൻ വറുത്തെ മ്പേ പറഞ്ഞ പോലെയുള്ളേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ
ആഹ് ആഹ് ആഹ് അയ് ശരി പിന്നെ
ക്കറയല്ല് ഉം
ആഹ് ആഹ് ആഹ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ടൂറൊക്കെ ഇപ്പ അവിടെ പൂവ്വാണെങ്കില് പിന്നെ അ അവ്ട്ത്തെ ഏരിയൊക്കെ എങ്ങനെയാണ് തെരക്ക് പിടിച്ച സ്ഥലാണ് ബടെക്കെ പോവുമ്പോ വാഗമണ്ണൊക്കെ പോവുമ്പോ
ഇല്ലില്ല തെരക്കില്ല അവിടെങ്ങും ഒരു മനുഷ്യ നും ഇല്ലെന്ന് തോന്നിപ്പോവും. ഫുഡ് കൊണ്ടോയത് കാര്യായെന്ന് തോന്നിപ്പോവും റോഡില് നല്ല തെരക്കാ വണ്ടി ഓടുമ്പം. അവിടെള്ള ചുരവാ. ചുരം കയറി വളഞ്ഞ് വളഞ്ഞാ മെ പ്പോട്ട് കേറി പോവ്ന്നേ. അതൊക്കെ ഭയങ്കര തെരക്കാ. മ് മ് പോകുന്ന വഴി വെള്ളച്ചാട്ടൊ ഒക്കെ ഉണ്ടായിരുന്നു റോഡ് സൈഡില് മ് അത് പക്ഷേ എറങ്ങി നിന്നു ആഹ് എറങ്ങി നിന്നൊന്ന് കണ്ടായിരുന്നു. അന്നേരം മഴയൊക്കായി. പോയ സമയം തിരഞ്ഞെടുത്ത സമയം ശരിയല്ലാ
ആഹ് ആഹ് അത് ശെരി. അപ്പൊ നിങ്ങക്കങ്ങനെ കൂടുതല് പൊറത്തിറങ്ങുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവൂലേ ആഹ് അത് ശരി. അപ്പെന്നാ അപ്പൊ ഈ കടകളൊ ക്കൊന്ന് ഇല്ലെങ്കില് അപ്പോ എങ്ങനെ ഒരു സാധനങ്ങളൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടൂല്ലേ അവ്ടെ.
ആന്നാന്ന്. ഞാനത് വിചാരിക്കും ചെയ്ത് ഇവരൊക്കെ എന്തേലും സാനം വാങ്ങിക്കണെങ്കി എവിടം വരെ പോണം ന്ന്.
ആഹ് അത് ശരിയാണെ. ഇങ്ങനത്തെ പ്ലേസിലൊക്കെ പോയാ നമ്മള് അക്ക് സത്യം പർഞാ ബുദ്ധിമുട്ടി പോവൂല്ലെ ശരി
മ് ആന്ന് നമുക്കറിയാത്ത സ്ഥലം കൂടല്ലേ അപ്പം ഫുഡൊക്കെ കൊണ്ടുപോയി സേ എനിക്ക് സത്യ നല്ലയായെന്ന് തോന്നി പോയി. ചിലെയെട്ത്തങ്ങ് ഒന്നും കടകളൊന്നും കണ്ടിട്ട്ല്ലായിരുന്നു. മ്
സ്ഥലാവുമ്പോ അധിക ആള്കൾ താമ സിക്കാത്ത ഏരിയാവൊല്ലോ. അപ്പോ പിന്നെ സാധനങ്ങള് കിട്ട വാങ്ങാൻ ആളുണ്ടാവൂല ഈ വാങ്ങുന്നവര് ഇപ്പൊ യാത്ര ചെയ്യ്ണവരല്ലേ പ്പം അതവാ വാങ്ങിയാലൊന്ന് വാങ്ങണ്ടാവൊള്ളൂ അല്ലാതെ സ്ഥിരം വാങ്ങുന്നോരൊന്നും ഉണ്ടാവി ല്ലല്ലോ അവിടെ. അപ്പൊ പിന്നെ അങ്ങൻത്തവര് അവിടെ ഷോപ്പും ഒക്കെട്ടിട്ട് കാര്യല്ലാന്ന് തോന്നിയിട്ടാവും ചെല പ്പവ്ടെ കടകളൊന്നും ഇല്ല്യാത്തത് ചെലപ്പം. പക്ഷെ ഇതിപ്പോ ഒരു ഇതാട്ടോ. ഇത് ഇങ്ങനെ അറിഞ്ഞിരിക്ക്ണോണ്ട് നമ്മള് ഫുഡൊക്കെ കയ്യില് കരുതീട്ട് പോവ്വാണ് നല്ലത് ന്ന്ള്ളത് അതും കൂടെ മനസ്സിലാ ആഹ്
ക്ക്ന്ന്ള്ള ആഹാരല്ലേ നമുക്ക് എന്തായാലും മനസ്സിനിരുത്തി നമ്മക്കിഷ് ടത്തിന് സമയ എവിടാന്ന് വെച്ചാൽ നിർ ത്തി സമാധാനത്തി കഴിക്കേയും ചെയ്യാം. ഉം ഇപ്പ നമ്മള് ചെല്ലുന്നെടത്തെ മ് ഫുഡ് കി
അതെ. ഫുഡ് കിട്ടണംന്നില്ല അതേപോൽ തന്നെ ചെലപ്പം നമ്മള് അതെ. ചെലപ്പം പോകുമ്പോ ചെലപ്പം ആവിട്ടുണ്ടാവൂല്ല ചെലപ്പം നേരം വൈകിക്കഴിഞ്ഞാ ഫുഡ് കി ട്ടാതെ വരും. ആഹ് അങ്ങനെ പലേതൂണ്ട്. പിന്നെ ചെലപ്പം ഞമ്മക്ക് നല്ല ഫുഡായിക്കോളണംന്നില്ല
നം ആഹ് നമ്മക്ക് പിടിക്കണം ന്നൊന്നു ഇല്ല. മ്
ന്നുന്നുല്ല്യാ. അങ്ങനെ പലേതുംണ്ട് അപ്പോഅങ്ങനെ ക്കെ നമ്മള് പോവുമ്പക്കൊന്ന് കരുതീട്ട് പോവാണ് ഏറ്റം ബെസ്റ്റ് ല്ലെ. അതേപോലെ വെള്ളാണെങ്കിലും വെള്ളാണെങ്കിലും ഒക്കെ
വെള്ളാക്കെ ആയിട്ടാ പോയത് ഞാനും ഇവിടെ ഇവിടത്തെ അമ്മയൊക്കെ വെള്ളം എടുത്തപ്പോ എല്ലാരും കളിയാക്കി ഓഹ് വെള്ളമൊക്കെ എല്ലാടം ചൊമന്നോണ്ട് പോവാ എന്നും പറഞ്ഞു പക്ഷ സത്യം പറഞ്ഞാ അതെല്ലാം ഉപകരിച്ചു.
ആഹ് അതെ അതെ. നമ്മള് വെൽ നമ്മളൊക്കെ ഇവട്ന്ന് എവിടേലും പോവാണെങ്കിൽ അതെട്ടോ വെള്ളം നമ്മള് കയ്യിൽ കരുതും. നമ്മള് വിചാരിച്ച സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളണംന്നില്ല പുറത്തുന്ന് ഇപ്പൊ കുപ്പിവെള്ളൊക്കെ കിട്ടുവെങ്കിലും അത് പിന്നെ ഓരോ ഏരിയേല് എല്ലായിടത്തും യിണ്ടായി ക്കോളണംന്നൊന്നും ഇല്ല്യല്ലോ. പിന്നെ നമ്മളൊരു കുപ്പി വെള്ളം ന്നൊക്കെ വാങ്ങിയാ ഇപ്പോ എത്രാളാ കുടി ക്ക്യാ. കൊറേ ആളൊക്കെ പോവാണ്ന്നുണ്ടെങ്കില് നമുക്ക് ആഹ് കുടിക്കണെങ്കിലൊക്കെ അത് തെകയൂല്ല്യല്ലോ. അപ്പൊ അയിലും നല്ലത് വല്യ കാനിലോ എ ന്തിലേലൊക്കെ വെള്ളാക്കീട്ട്
വന്നെയാ
കൊണ്ടോവാണെന്നുണ്ടെങ്കില് നമുക്ക് അത് വര്ണ വര്ണ വരേ കഴിക്കും ആഹ് വര്ണ വരെ നമുക്ക് കുടിക്കാനും നമുക്ക് എന്തിനേലും ഇപ്പഞ് കുട്ട്യോൾക്കൊന്ന് കഴുകാനോ അല്ലെങ്കില് അപ്പൊ ഫുഡ് കഴി കഴിക്കാൻ വേണ്ടിട്ട് കയ്യയ്കാനും ഒക്കെ ഉ ഉപ ഉപകാരപ്പെടുന്നു അത് നമ്മളെപ്പോഴും കരുതിയപ്പോഹ് നമുക്കത് ഏ റ്റി നടക്കൊന്നും വേണ്ടല്ലോ അത് നമ്മക്ക് വണ്ടിയില അവിടെ വെച്ചു വെച്ചാ മതിയല്ലോ അതെനെ ഇത്ര പണിയള്ളൂ ന്നാ ശെരിട്ടോ ഓക്കെ ഒക്കെ
ഓക്കെ
നാല്